ഹലോ
ആഹ്
കേക്കാമോ
ഇപ്പൊ കേൾക്കാണ്ട് എന്താ ഇങ്ങനെ കട്ടായി പോണെന്നാവോ
അറിയത്തില്ലല്ലോ
ആഹ്
ഉം ചോറുണ്ടോ
ആഹ് ചോറുണ്ട്
ആഹ് ഞാൻ കഴിച്ചില്ല ഇല്ല കഴിച്ചില്ല ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാ കഴിക്കുന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാ എന്നും കഴിക്കാറ് മൂ മൂന്ന് മണി കഴിയും ആഹ് എനിക്ക് കുഞ്ഞി കൊച്ചുണ്ട് ഒരു മൂന്ന് വയസുള്ള ഒരു കൊച്ചുണ്ട് അപ്പൊ അവളെ അവൾക്ക് ഉച്ചത്തെ ചോറും കൊടുത്ത് കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കും ഉറക്കി കഴിയുമ്പോഴത്തേക്കും മൂന്ന് മണി ആകുമ്പോഴത്തേക്കും മൂത്ത കൊച്ച് വരുമ്പം ആ കൂടെ ഇരുന്ന് കഴിക്കുള്ളൂ അവരിക്കും കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കുള്ളൂ അത്രയും നേരം ചുമ്മാ റെസ്റ്റ് എടുക്കും
ആഹ് ആഹ്
ആഹ് അവള് ഉറങ്ങി ഉറങ്ങിയില്ലെങ്കില് ചുമ്മാ സൗണ്ടും ഉണ്ടാക്കി ചുമ്മാ കളിയും വർത്താനവ തന്നെ അവളുടെ ചെവിയിൽ എന്തെങ്കിലും സ്ലൈഡോ ടിവിയുടെ റിമോട്ടോ എന്തെങ്കിലു ഒക്കെ കാണും കയ്യില് അതുവായിട്ട് ഫോൺ വിളി അവളുടെ കൂട്ടുകാരിനെ വിളിക്കുന്നെയാന്ന് പറയും
ആഹ് ആഹ് ആഹ് എത്ര മൂന്ന് വയസ്സ്ല്ലേ അപ്പൊ അംഗൻവാടിയില് പോവാനായിട്ടില്ല ഉണ്ടായില്ലേ
ത്തെ ഉള്ളൂ മൂന്ന് പൂർത്തിയാകത്തുള്ളൂ അപ്പൊ മൂന്ന് വയസ്സാവാതെ എടുക്കത്തില്ലല്ലോ
എങ്ങനെ
മൂന്ന് വയസ്സ് പൂർത്തിയാകാതെ അംഗൻവാടിയിൽ എടു എടുക്കത്തില്ല
ആഹ് പൂർത്തിയായിട്ടുണ്ടാവില്ല അല്ലേ
ആഹ് അടുത്ത മാസമേ പൂർത്തിയാകത്തുള്ളൂ
ആഹ്
അതുകൊണ്ടിങ്ങനെ ഇരിക്കുവാ നവം നവംബറി വിടാന്ന് ഓർത്ത്
ആഹ് അംഗൻവാടി അവിടെ അടുത്താ
ആഹ് കുറച്ച് പോണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് പോകും വണ്ടിക്ക് പോകുമ്പം ഒരു പത്ത് മിനിറ്റ് ഇവിടെ അടുത്തൊന്നും തൊട്ടടുത്തില്ല ആഹ കൊറച്ച് ചൊണ്ട് ഇച്ചിരി ഉള്ളിലോട്ട് കേറി
അപ്പൊ നീ പറഞ്ഞേക്കോ അങ്ങനെ വേടിക്ക
ആ ആ മൂത്ത മൂത്ത വരെ അയച്ചിട്ടുണ്ടായിരുന്നു
ആ
അല്ലെങ്കിൽ പിന്നെ നവംബറിലെ വിടത്തുള്ളൂ കുറച്ച്മാസം പോയാൽ മതി എന്നിട്ട് അടുത്ത് ത്ത ജൂൺ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ചേർക്കാലോ
ആഹ അങ്ങനെ സ്കൂള് അടുത്ത്ണ്ടോ
ആ സ്കൂള് തൊട്ടടുത്തുണ്ട്
ആഹ് അതുകൊണ്ട് വണ്ടിക്ക് പോകണ്ടല്ലേ
ആ വണ്ടിക്ക് പോകാനുള്ളത്കൊണ്ട് നടന്നു പോക കാനുള്ളതും ഉണ്ട് പല സ്കൂളുകളല്ലേ ഇപ്പൊ ഒത്തിരിയ ഉണ്ടല്ലോ
ആഹ്
സി ബി എസ് ഇ ആയിട്ടും സ്റ്റേറ്റ് ആയിട്ടും എത്രണ്ണം വേണെലും ഉണ്ടല്ലോ
ആഹ ആഹ
അതുകൊണ്ട് ഉം അടുത്ത ഉണ്ട് അത് അതുകൊണ്ട് അവിടെയാ ചേർത്തേക്കണെ നടന്നു പോകാലോ
ആ
പിന്നെ സ്കൂള് വിടുമ്പോഴേ കയറിയും വരാം അങ്ങനെ
ആഹ
ആ അവിടെ അടുത്തൊക്കെ ഇല്ലേ
ഇവിടെ വണ്ടിക്ക് പോണം സ്കൂൾ ബസ്സിനെ പോക്ക്
ആ ആ ഇപ്പ എല്ലാ സ്കൂളുകളിലും ബസ്സും ഓട്ടോയും ട്രാവലറും
ആഹ് ഒക്കെ ഉണ്ട് ഉം ഇവിടെ ഞങ്ങളവിടെ ത്തൊരു സ്കൂളുണ്ട് അപ്പോസ്കൂളുണ്ട്ക്ക് ഇവിടുത്തെ കുട്ടികള അയിക്കാ പോക്ക് അപ്പൊ അതില് ബസ്സൊക്കെ ഫ്രീയാണ് പൈസ കൊടുക്കണ്ട പിന്നെ വരെപ്പാക്ക് വരെപ്പ പഠിച്ച സ്കൂള പിന്നെ വേണന്ന് പറഞ്ഞിട്ട് കൊറച്ച് ദൂരംള്ളയ്ക്കാ പറഞ്ഞേക്കണ
ആഹ അങ്ങനെയാണ
അപ്പ അയിന് പൈസൊക്കെ കൊടുക്കണം
അതെയല്ലേ
ഉം
ഉം കറിയൊക്കെ എന്നാ വെച്ചു
കറി കുമ്പളങ്ങ
ആഹ ആഹ കുമ്പളങ്ങ തേങ്ങ അരച്ചാണോ വെക്കുന്നത്
ആ ആഹ
അത് ചുമ്മാതെയൊ
അല്ല തേങ്ങ അരച്ചിട്ട്
ആഹ് ആഹ് ചിലവര് അതിൻ്റകത്ത് ഒണക്ക മീൻ ഇടും അങ്ങനൊക്കെ ചേർക്കുവോ
ഏയ് ഞങ്ങൾ അങ്ങനെ കിട്ടല്ലില്ല
ആഹ് എ ചുമ്മാ
പരിപ്പും കൊമ്പളങ്ങി പരിപ്പും കുമ്പളങ്ങിം വായക്കീംപാടെ
ആ ആഹ് അത് മൂന്നും കൂടെ ഒന്നിച്ചാണോ
ആഹ് ആഹ്
ആഹ് ആഹ് യ ഇവിടെ കുമ്പളങ്ങ വേവിക്കും എഹ് പച്ചമുളകും കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഉ പ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് എഹ് വെള്ളം കൂടി ഒഴിച്ച് കുമ്പളങ്ങ വേവിക്കും
മോര് പാര്യ എന്നിട്ട്
ആഹ് മോരൊഴിച്ചും വെക്കാം മോരൊഴിക്കാതെയും വെക്കാം അയ് ചെലപ്പോ നേ മിക്കവാറും മോര് ഒഴിക്കാതെ വെക്കുന്നെ തേങ്ങ മാത്രം അരച്ച് തേങ്ങായും ഉള്ളിയും അയിന്റെ അത്ത് ജീരകും അങ്ങനത്തെ ഒന്നും ഇടത്തില്ല ഉള്ളിയും കൂടെ അരച്ചിട്ട് ഒഴി ആഹ് കു വെന്ത കുമ്പളങ്ങയിലോട്ട് ഒഴിച്ച് പിന്നെ താളിച്ചൊഴിക്കും കടുകും ചെറിയ ഉള്ളിയും കരിയാ പ്പില എല്ലാം കൂടെയിട്ട് ഒണക്കമൊള ക് ഉണ്ടെിൽ ഉണക്കമൊളകും രണ്ടുന്നെണ്ണം പിച്ചിട്ട് അങ്ങനെ വെക്കും അങ്ങനെ വെക്കും
ആഹ് ഇന്നെന്താ കറി
ഇന്നെന്താ ചക്കക്കുരു ചക്കക്കുരു താളിച്ചത് അങ്ങോട്ടൊക്കെ ഇല്ലത ചക്കക്കുരു ഒക്കെ
ആഹ് ഇണ്ട്ണ്ട് പക്ഷെ ഞങ്ങൾക്ക് വർത്തര അല്ല തേങ്ങരച്ച കറികളു വേണം വടെ ഇവർക്ക് ആഹ്
ആഹ് ആഹ് ഇത് ചക്കക്കുരു താളിച്ചത് വെറും സാധാ എഹ് മുളകൊടിക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഒക്കെ ഇ
ആഹ് അറിയ അറിയാം ഞാന് ഇന്റെ വീട്ടിലൊക്കെ ഇണ്ടാക്കലുണ്ട്
ആഹ് അങ്ങനെ അത് വെച്ചു പിന്നെ എന്താ ആഹ് പരിപ്പും തക്കാളിം കൂടെ ചാറ് വെച്ചു അതൊക്കെ വെക്കൂല്ലേ
അത് വെക്കലില്ല
ആഹ് പരിപ്പും തക്കാളിം കൂടെ കൊറെ കൊറച്ച് ഉള്ളി കൂടുതല് വേണം ഈ കു ചെറിയ ഉള്ളില്ലേ അല്ല അല്ല കുഞ്ഞുള്ളി ആഹ് ചെ റിയ ഉള്ളി ഞങ്ങള് വല്തിന് സവാളന്ന പറയുന്നത്
ആഹ് ഞങ്ങള് അങ്ങനെ പറയാ അങ്ങനിം പറയും
ആഹ് ഇത് ആഹ് ഇത് ചെറിയ ഉള്ളി കുറെ ഇച്ചിരി കൂടുതലിട്ട് പച്ചമൊളകും രണ്ടൂന്നെണ്ണം കീറിയിട്ട് ആഹ് വേവിക്കും എഹ് കുക്കറിൽ ഒരു പരിപ്പ് വേകുന്നത് നമുക്ക് അറിയാലോ അതുപോലെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചി ട്ട് താളിക്കുമ്പോഴാണ് മൊളക് പൊടി ഇടുന്നത് താളിച്ചൊഴിക്കുമ്പോ ഉമാൻ ആഹ് അത് ടേസ്റ്റ് ഇണ്ട്
ഏഹ്
ഇള്ളതാ ഇവിടെക്കെ ഇഷ്ടകാ എഹ് ഏ കടുകും ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് താളിച്ച് അത് എ് ഉള്ളി നന്ന മൂത്ത് വരുമ്പോഴത്തേക്കും മൊളകൊടിയും കൂടെ അതിനാവശ്യമുള്ള മൊളക് കുടിയും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കും ആഹ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ തെളപ്പിക്കും താളിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തൊറന്ന് വെച്ചിട്ട് തെളപ്പിക്കും മറ്റേ നമ്മള് കുക്കറിൽ അടച്ചന്നേ വിസിലടിപ്പിച്ചന്നേ വേവി
ആഹ് ആഹ് ആഹ്
ഇതാ അങ്ങോ അങ്ങനെ താളിച്ച് കഴിഞ്ഞിട്ട് എഹ് ഒന്ന് തെളപ്പിച്ചു കഴിഞ്ഞാ നല്ല ടേസ്റ്റ് ഏഹ് നല്ല ടേസ്റ്റ് ഇണ്ട് ആഹ് ഒന്ന് തെളപ്പിക്കാ അയിന്റെ ആ മൊളകു മോളകൊക്കെ ഒന്ന് അയ്ല്കൊന്ന് ഒന്ന് എറങ്ങാൻ വേണ്ടി അപ്പൊ അയിന്റെ കൂടെ വല്ല മീൻ മീൻ പൊരി ച്ചതോ ഒണക്കമീൻ പൊരിച്ചതോ ഒണക്കമീനാണെങ്കി നല്ലതാ അയിന്റെ കൂടെ എന്തെങ്കിലും എന്തെങ്കിലും പൊരി ക്കലും പൊരിച്ചൊക്കെണ്ടെങ്കി നല്ലതാ
ആഹ്
അയ്ന്റെ കൂടെ നല്ല ടേസ്റ്റാ പിള്ളേർക്കൊക്കെ ആവുമ്പ ചി ചിക്കൻ മതി ഇവിടെ മക്കക്കൊക്കെ ചിക്കനാ ഇഷ്ടം
ആഹ് അവിടെ ഇവിടെ അങ്ങനെ തന്നെ ചിക്കന് തന്നെ അധികം ഇഷ്ടം പക്ഷേ ടേ
ചനാരി എന്ന് പറയും
ആഹ് അല്ലെങ്കി പിന്നെ സോയാബീനും കൊഴപ്പല്ല്യ
ആഹ് അതും അതും കൂടെ ഇഷ്ട പക്ഷേ അതെങ്ങനെയാ അവിടെ വെക്കുന്ന
അത്‌ ഈ ചിക്കൻ പൊരിക്കും പോലെ തന്നെ പൊരിച്ചിട്ടാ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ പല രീതിയിയില് കോൺഫ്ലവറ് ആ അതും ഉണ്ടാക്കും ആ പിന്നെ ഈ കോൺഫ്ലവറും ഒക്കെ ഇട്ട് തിരുമ്മി കുറച്ചു നേരം വെച്ചിട്ട് മറ്റേ സിക്സ്റ്റി ഫൈവ് ആന്ന് പറയും പിള്ളേര് പറയും സോയാ സിക്സ്റ്റി ഫൈവ് ആന്ന്
ആഹ് ആഹ്
അങ്ങനെ ആഹ് എണ്ണയിൽ പൊരിച്ചു കോരും
ആഹ് ആഹ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്
ഉം എണ്ണ കുറച്ച് പക്ഷേ ഒത്തിരി എണ്ണ കുടിക്കുന്ന സാധനല്ലേ അത്
ആഹ് ആഹ്
ഒത്തിരി എണ്ണ കുടിക്കും
ഉം
എല്ലാം തന്നെ ഇഷ്ടവാ പിന്നെ ഉം എടക്ക് ഇങ്ങനെ ഉം. മ അൽഫാമ് ഒക്കെ ഉണ്ടാക്കിത്താ എന്ന് പറയുമ്പോ അങ്ങനെ ഷവായും അൽഫായൊക്കെ ഉണ്ടാക്കി തരാൻ പറയ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ഇല്ലാ ഒന്ന് പിള്ളേർക്ക് അല്ലേ അപ്പൊ നമ്മുക്ക് ഉണ്ടാക്കലും ആകും കഴിക്കലും ആകും
ആഹ് ഞമ്മക്കൊന്ന് ട്രൈ ചെയ്യാലോല്ലേ
ആഹ് അത് ശരിയാ എല്ലാം ഒന്ന് ആക്കമല്ലോ
ആഹ് ആഹ്
എല്ലാ ഫുഡുകളും ഉണ്ടാക്കൂലേ
ആഹ് ഏകദേശൊക്കെ
ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് ഇവിടെ ഏകദേശം ഞാൻ ഇത് വരെ മന്തിയ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല
ഇല്ലേ അത് എളുപ്പള്ള സംഗതിയല്ലേ അങ്ങോട്ട് എന്തുണ്ടാക്കായിരുന്ന്
ഞാൻ ഇവിടെ മന്തി ഒന്നാമത്തെ കാര്യം ഇവിടെ ആഹ് പിള്ളേര് ഞാനും മാത്രമേ കഴിക്കത്തുള്ളൂ മന്തി പക്ഷേ എനിക്കാണെങ്കും ഒത്തിരി നിർബന്ധമില്ലാത്ത സാധനം വേണം എന്നില്ല പിന്നെ വാങ്ങുമ്പോ കഴിക്കാതെ തീരേല്ലോ അങ്ങനെ കഴിക്കുന്നേ ഉള്ളൂ പക്ഷേ എങ്കിലും എനിക്ക് ബിരിയാണിയാ കൂടുതല് ഇഷ്ടം ആഹ് ഞാൻ പറയും മന്തിണ്ട് ആഹ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പക്ഷേ മന്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
എനിക്ക് ബിരിയാണിയെകാളും മന്തിനോട് താല്പര്യം
അതെയോ
ഉം
ആഹ് ഇപ്പം കൊറെ പേര് പറഞ്ഞു മന്തിയല്ലേ നല്ലത് മന്തിയല്ലേ ടേസ്റ്റ്
ആഹ് എനിക്ക് ബിരിയാണിയക്കായും താല്പര്യം അയിനോടാ
ആഹ് എനിക്ക് ദം ചെയ്ത ബിരിയാണിയ ഭയങ്കര ഇഷ്ട അയ്ന്റെ മസാല കെട്ട ഇളക്കി അത് അങ്ങനത്തെ ബിരിയാണി എനിക്കിഷ്ടം
ആഹ്
മന്തി കഴിക്കും പക്ഷെ എങ്കിലും ആ റൈസ് ഒന്നും ഒത്തിരി വേഗത്തില്ലാത്ത കൊണ്ടേ
ഉം
എല്ലാം കഴിക്കും കഴിക്കേലന്നല്ല എല്ലാം കഴിക്കും
ഉം പ്പെ ഒരു മൂന്ന് വയസായ കുട്ടി മാത്രേള്ളൂ
അല്ല മൂന്ന് പേരുണ്ട്
ആഹ് ഓരൊക്കെ സ് പൊയ്‌ക്കെകാരം
അവരെല്ലാം സ്കൂളി പ്പൊ ഒരാള് മൂന്നണിയാകുമ്പോഴേ എത്ത ത്തുള്ളൂ ഒരാള് നാല് മണിയാകുമ്പഴേ എത്തത്തുള്ളൂ അവിടെ സ്കൂളപ്പോഴാ വിടുന്നെ?
വിടെ നാലേ മുക്കാലാവു എത്തുമ്പക്കെന്നെ ഇവിടെ മൂന്നരക്ക് വി ട്ടീന്നു ചെറിയ പിള്ളേരെ യു കെ ജി എൽ കെ ജി ഒക്കെ
ആഹ് ഇവിടെ എൽ കെ ജി യു കെ ജി ഒക്കെ ആഹ് മൂന്ന് മണിയാവുമ്പ വിട രണ്ടമ്പതിന് വിടും
ആഹ് അങ്ങനെ വിട്ടിട്ട് മൂന്നേര ആകു മ്പക്കിന് വീട്ടിക്ക് എത്തിന്നു അപ്പൊ രക്ഷി ക്ഷിതാക്കള് പരാതി കൊടുത്ത്ക്ക ഞങ്ങള് പണികളൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം റെസ്റ്റ് എടുക്കുമ്പോളാണ് കുട്ടികൾ വരണെ ന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് ഇപ്പൊ നാല് ഇപ്പൊ നാലെ മുക്കാലൊക്കാ വും വരുമ്പോക്കിനെ
അള്ളാ പിള്ളേർക്കൊരു റെസ്റ്റ് വേണ്ടേ
രക്ഷിതാക്കെ രക്ഷിതാക്കളുടെ കാര്യം മാത്രേ നോക്കണുള്ളൂ
ആഹ് ടീച്ചേഴസിനും ഒരു റെസ്റ്റ് വേണ്ടെ ടീച്ചേഴ്സും അവരും പേരൻസെല്ലേ അത് കൊള്ളാലോ ഞാൻ ആദ് ദ്യയിട്ട് കേക്കുവാ അതെ അത് അന്നേരപ്പൊ മഴയൊക്കെ ഒള്ള സമയത്തു എല്ലാ ആ സമയത്ത്
ആഹ് എന്നും നാലേ മുക്കാലിനെപ്പൊ വരുള്ളൂ
ആഹ് ആഹ് അപ്പൊ എത്ര സമയം വരെ ക്ലാസ് ടൈം എത്ര സമയവാ?
നാല മണിക്കാരം മറ്റേത് മൂന്ന് മണി വരെ ഇണ്ടായിരുന്നുള്ളൂ
രാവിലെ അപ്പൊ എത്ര മണിക്ക് വി തം തൊടങ്ങുന്ന്
ക്ലാസ്സ് തുടങ്ങ ആ പത്ത് മണിക്ക്
ആഹ് ഇവിടെ അന്നേരപ്പഴത്തേക്കും ആഹ് ഒമ്പത് മണിക്ക് കെ ജിക്ക് ഒമ്പതേ കാലിനും തൊടങ്ങും ആ ഒന്നാം ക്ലാസ് മുതലുള്ള പിള്ളേർക്ക് ഒമ്പത് മണിക്കും തൊടങ്ങും
ആഹ് ആഹ്
അപ്പൊ എട്ടേകാല് എട്ട് ഇരുപതിന് ബസ്സ് വരും
ആഹ് അപ്പൊ മൂന്ന് പേരും പോവോ ആ ടൈമില്?
ആഹ് എല്ലാരും പോകും
എത്ര എത്രയിലെക്കെ പഠിക്കെണെ?
ഏഹ് ഒരാള് അഞ്ചാം ക്ലാസ്സില് രണ്ടാമത്തത് ഒന്നാം ക്ലാസ്സില്
ആഹ്
പിന്നാ കുഞ്ഞതിന ചേർത്തിട്ടില്ലല്ലോ
ആഹ് ആഹ് ഒന്നാം ക്ലാസ്സിലും അഞ്ചിലു ല്ലേ ആഹ് ഇവര് ഒരാളാറാം ക്ലാസ്സില് ഒരാള് നാലാം ക്ലാസ്സില് പിന്നെ രണ്ടു പേര് യു കെ ജിയില് ഓര് ടി ൻസ് ആണ്
ആഹ് നൽ ഏഹ് ടിൻസിനെ വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലെ എല്ലാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ
ചെറുപ്പത്തിലൊരു മൂന്ന് വയസ്സ് വരെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ അത്യാവശ്യം ആ പിന്നെ പിന്നെ അപ്പ അത്യാവശ്യയില്ലെ അപ്പൊ പിന്നെ വല്യ കുഴപ്പല്ല മൂന്ന് വയസ് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഒന്നു കണ്ണടക്കാൻ പറ്റ റ്റുല അമാതിരി ബുദ്ധിമുട്ടായിരുന്നു
എന്നാ ശെരി എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുട്ടോ
ആഹ് ആഹ് ശരി